ഹലോ
ആഹ് എന്തൊക്കെയുണ്ട്
സുഖം അങ്ങനെ പോണ്
ചായ കുടിച്ചോ
ആഹ് ചായൊക്കെ കുടിച്ചു ഞാനിങ്ങനെ അടിച്ചുവാരായിരുന്നു
ആഹ് എന്താ കടി
കടി ദോശ ബീഫ് ചില്ലി
ഇബടിം അതന്നെ ചില്ലിയൊന്നുഅല്ല ചട്ട്നി ചട്ട്നിഅ
ഓ ശെരി എന്ത് ചട്ടനി തേങ്ങാ ചട്ടനിയോ
തേങ്ങാ ചട്ടനി എങ്ങനെ കടല കടല എല്ലാവർക്കും ഇഷ്ടമാണ് കടല വെളത്തിൽ ഇടാൻ മറന്നു
ആഹ് ഒരു വെള്ള ഒരു കടലുണ്ടല്ലോ ഒരു പൊട്ട് കടലാ അത് വെള്ളത്തി ഇട്ടാണ്ട് ചട്നി ഉണ്ടാക്കാറുണ്ടോ
ആഹ് അങ്ങെ അങ്ങനെ ഉണ്ടാക്കാറില്ല
ഉം പിന്നെന്ത് കടലയ
ആ മറ്റേ പിന്നെ ഒരു വെള്ള മറ്റേ കടലണ്ടല്ലോ അത് ഉള്ളിയൊക്കെ വാട്ടിയാണ് ണ്ടാക്കിയത് എല്ലർക്കും ഇഷ്ടാ
എന്താ റേഞ്ച് ഇല്ലേ അവിടെ
ആഹ് ണ്ട്
ആഹ് എട്ക്കെട്ക്ക് ഇങ്ങനെ മുറിയുന്നുണ്ട് പറഞ്ഞോളി
ആഹ് പിന്നെ അങ്ങനൊക്കെയാണ് അങ്ങ് നല്ല വെയിലാണ്ലേ നിങ്ങളടക്കെങ്ങനെ മയണ്ടോ
എന്ത് കടയാണ് മഴയില്ല
ആഹ് ഇന്ന് ഇപടിം മയല്ല
എന്താലേ ഇന്നലെ രാത്രിഒക്കെ ഭയങ്കര മഴ ആയിരുന്നു
ആഹ്
അങ്ങട്ട് മഴ പെയ്യുമ്പോ ഭയങ്കര പേടിയാ കാരണം അതുപോൽ ക്തമായയാണല്ലോ വെള്ളൊക്കെ എത്രത്തോ എത്രത്തോ എത്ര വെള്ളാണ്
അഹ് ശരി പിന്നെ എന്താണ് ഉച്ചക്കേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തൊടങ്ങിയോ
ഇല്ല തൊടങ്ങിയിട്ടില്ല അങ്ങനെ തൊടങ്ങണം ഉം രാവിൽക്കതന്നെ കഴിഞ്ഞിട്ടില്ല
ആഹ് ഞാനും അതെ എന്റെ ഫോണില് നെറ്റ് ഭയങ്കരായിട്ട് പെട്ടെന്ന് കഴിയുന്നുണ്ട് അപ്പം ഞാന് നെറ്റ് ഓഫ് ആക്കിവെക്കാൻ നിൽക്കായിരുന്നു
ആഹ് ആഹ്
ഭയങ്കര യൂസേജ് അപ്പൊ ഡാറ്റ യൂസേജ് നമ്മള് ഓരോ ആപ്പ് ആപ്പ് നമ്മളെ ഫോണില്
പിന്നെ
ആഹ് കൊറേ ആ ആ ആപ്പുകള്ണ്ടാവുമ്പളേ നമുക്ക് നെറ്റ് വളരെയധികം പെട്ടെന്ന് കഴിയുന്നുണ്ടല്ലോ
വേഗം കഴിയും
ആഹ് അപ്പം ഞാന് അത്ജാ ച്ച് ഭയങ്കരായിട്ട് പെട്ടെന്ന് നെറ്റ് കഴിയ്ന്ന്ണ്ട് അപ്പം നമുക്കന്ന് പറയുന്നത് അവടെ വൈഫൈ ഒന്നുല്ല ആകെ കൊറ്ച്ച് നമ്മൾ റീചാർജബിൾ റീചാർജ് ചെയ്യുമ്പള്ള കൊറ്ച്ച് നെറ്റ് മാത്രേ ഒള്ളൂ അപ്പോ അത് ആഹ് വൈഫൈ ണ്ടായാ മാത്രേ ആഹ് അതെ കാരണം ഇപ്പ രാവിലെ ആവുമ്പതന്നെ നെറ്റൊക്കെ ഏ കഴിയുന്നുണ്ട് പറയുമ്പോം മ ക്കളൊന്നും ഫോണ് പോലും എടുക്കാറില്ല
ആഹ് ഇബടെ മക്കള് ഫോണ് ഫോണ് അർഞ്ഞ് ഇങ്ങനെ ഒപ്പം നട്ക്കും ഞാൻ പിന്നെ കൊട്ക്ക അങ്ങനിഇങ്ങനെന്നും കൊടുക്കാ ഓല്ങേട്ട് വാ ഒര് വാശ്യാണല്ലോ
അങ്ങനെ കൊട്ക്കരുത് ഫോണിന് ഇനി വാശി പിടിച്ച് കരഞ്ഞാലും കൊട്ക്കാൻ പാടില്ല കാരണം അത് ത്ര നല്ലൊരു കാര്യല്ലല്ലോ
അതെ
ഉം പിന്നെ മക്കള്ന്ന് പറയുമ്പോ ഫോണ് പ്പ എല്ലാ മക്കളും ഫോണിന് അഡിക്റ്റാണ് അവർക്ക് ഫോണ് ഫോണ് മതി
ആഹ് അതെ അവർക്ക് ഫോണ് മതി വെറോന്നും വാണ്ട
ഉം ഉം ഇപ്പ ചെല കുട്ടികൾക്കൊക്കെ കണ്ടില്ലെ ഫോണിന്റെ അഡിക്ഷൻ കാരണം ബാത്റൂമിൽ പോണെങ്കിൽ പോലും ഫോണ് വേണം ഫോണ് കണ്ടോണ്ട് ബാത്റൂമിൽ ഇരിക്കൊള്ളൂന്ന് പറയ്ണെ
ആഹ് ഭക്ഷണം കഴിക്കുമ്പോക്കെ ഫോണ്. എപ്പഴും.
ഉം അത് മ്മക്ക് ശീലിച്ച് കൊടുത്താല്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആഹ് അതെ.
ഉം പിന്നെ നമ്മളെ പിന്നെ വാണ്ടില്ലേര്ന്നു ന്നാകും നമ്മക്ക്.
അതെ, അതെ. എന്തായാലും എന്താ. ഉം നല്ലോണം ശ്രദ്ധിക്കൊണ്ടു കുട്ടോക്ക് ഫോണൊന്നും കൊട്ക്കാതെ.
ആഹ് അതെ ഇനിപ്പ മഴക്കാലായി മക്കക്ക്. ഇ സ്കൂള് ഇന്ന് സ്കൂള്ല്ല. മഴാവുമ്പോ മക്കക്കൊക്കെ പോവാൻ തന്നെ മടിയാണ് സ്കൂൾക്കൊക്കെ. ഇനി വെയിലായാല്. ആഹ് ന്റെ ചെറിയ മോള് കരഞ്ഞ് പോവും ഒര് മണിക്കൂറോളം കരയും ഓള്. പ്പ മൂന്ന് നാല് ദിവസം അങ്ങനെ തന്നെ.
അതെ ല്ലേ.
ഉം
പിന്നെ. എന്താ പറയാ എന്താണ് ഫസ്റ്റ് ദിവസൊക്കെ എങ്ങനെണ്ടായിരുന്നു അവക്ക് ഫസ്റ്റ്. സ്കൂൾ ഫസ്റ്റായിട്ടിന് പോവല്ലേ.
ആഹ് ഫസ്റ്റിസൊര് കൊയ്പ്പോന്നുല്ലേനി പിന്നെ അവ്ട്ന്നൊര് കുട്ടി ഒര് കുട്ടീനെ കണ്ടപ്പോ. ആ കുട്ടി ന്നെ അംഗലവാടിന്ന് കാട്ടിരുന്നു എന്നാണ്ട് കര്ഞ്ഞോള്. അപ്പൊ അവക്ക് ആ പേടിം ആ പേടിം മനസ്സില് കുട്ങ്ങി.
അതെല്ലേ അപ്പോ പിന്നെ എങ്ങനെ ശരിയായി.
പിന്നെ ശെരിയാ പിന്നെങ്ങനെങ്ങനെ ഞാന് വ വണ്ടിയില് പോവുല. ഞാൻ വാഹനത്തില് പോവൂല ഞാൻ നടന്നേ പോവോള്ളു ഞാൻ നടത്തി രണ്ട് മൂന്നിസം നടത്തികൊണ്ടോ കൊണ്ട് പോയതും കൊണ്ട് പോന്നതൊക്കെ പസ് നടന്നാണ്ടാ.
അതെ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ.
ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പൊ ഞാൻ പറഞ്ഞിനി ഇന്നോട് കഴിയൂല. ഇഞ് വണ്ടി കരഞ്ഞാലും വാണ്ടില ഇന്ന് വണ്ടില് പോയ്ക്കൊണ്ടു പറ്ഞ്ഞു അങ്ങനെ വണ്ടി. ണ്ടിലാൻണ്ട് വിടും എല്ലാസോം കരയും, കരയും. എല്ലാ എല്ലാസോം കരയും. കരച്ചില് പ്പഞ്ഞി ഒര് മാസംണ്ടാവും കരച്ചില്. ഇപ്പഞ്ഞൊര് മാസണ്ടാവും അത്പ്പം നോക്കിട്ട് കാര്യല്ല.
ആഹ് മക്കള് കരഞ്ഞോട്ടെ കാരണം എന്താച്ചാല് അവർക്ക് അവർടെ നല്ലതിന് വേണ്ടിട്ടല്ലേ. പിന്നെ അവരെ നമ്മള് ഒരു ദിവസം. ആ, ആ ഒരു ദിവസം എന്താ പറയാ നമ്മള്. അവരെ അവര് വാശി പിടിക്ക്ന്ന്ണ്ട് അവര് കരയ്ന്ന്ണ്ട് വിയാര്ച്ച് നമ്മള് ഒരു പ്രാവശ്യം. അവർക്കും വേണ്ടി ഓര് പറയുന്നത് കേട്ട് നിന്നാല് പിന്നെ എല്ലാ ദിവസും അങ്ങനെ ചെയ്ത് കൊടുക്കണ്ടി വരും.
അങ്ങനെ ചെയ്ത് കൊടുക്കോണ്ടി വരും പിന്നെ നമ്മള് ലാസ്റ്റ് നമ്മള് ഇതാവും.
ആഹ് അമ്മക്ക് ബുദ്ധിമുട്ടാവൊത് മക്കൾടെ അങ്ങൻത്തെ ക്യാരക്ടർ കാരണേ.
വാശിയൊന്നും ഉം
ആഹ് വാശിയൊന്നും പിടി കാരണം ഈ പ്രായത്തില് മക്കക്ക് എന്തായാലും ഒരു വാശിയിണ്ടാവും. ആഹ് ഇപ്പ അമ്മളതിനപ്പം അംഗനവാടികള്ലൊക്കെ കണ്ടില്ലേ മക്കളെ. അംഗനവാടികള്ലൊക്കെ ഇട്ട് പോകുമ്പോ അവര് ടീച്ചേഴ്സ് പറയാറ്ണ്ടല്ലോ. ആഹ് അവടെ ആ നിങ്ങള് ജനാല് ജനാലേക്കൂടെക്കെ ചെല ചെല ഉമ്മമാര് അവിടെ ഇരുന്ന് കൊടുക്കും അങ്ങനൊക്കെ ചെയ്തു കൊടുക്കും അതൊന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല അവര് കരഞ്ഞോട്ടെ ഒന്നൊ രണ്ടും മൂന്നും നാല് ദിവസൊക്കെ കരഞ്ഞ് കരയുയാരിക്കും പിന്നെ അവര് അവരവിടെ സെറ്റാകും കുറച്ച് കഴിയുമ്പോ കാരണം അവർക്ക് അവരുടെ പ്രായത്തിലുള്ള കുറേ മക്കള് അവിടെ ഇണ്ടാവൊല്ലോ
ഉം അതെ
ഇപ്പോ അത് കാരണം പിന്നെ ആണ്ട് സെറ്റായിക്കോളും അപ്പം നീ അതുപോലെ തന്നെ ചെയ്യ്
ആഹ് അതെ ഞാനങ്ങൻ തന്നെ വിചാരിക്ക്ന്ന് കരിയാണെങ്കി കരഞ്ഞോട്ടെ മക്കളെ എല്ലാ മ ക്കളും അങ്ങൻ തന്നെ അപ്പ എല്ലാരും പറിണതന്നെ ഞങ്ങള എല്ലാ മക്കളും അങ്ങൻ തന്നേണ് പിന്നെ അഒരു മാസത്തോളം ഇണ്ടാവും അഹ് അമ്മള് ക്ഷമിക്കാ അറിയും
അതെ അതെ പിന്നെ കാെറച്ച് ചെറിയ കു ഞ്ഞല്ലേ അപ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകളും വാശികളൊക്കെ ഇണ്ടാവും പിന്നെ പൊതുവെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെം മൊ മൂക്ക് ഭയങ്കര വാശിയാണ് കുറച്ച് അപ്പോ അത് കൊറ് മ്പം നിക്കും പക്ഷെ അവൾ പറഞ്ഞാ ഒക്കെ കേക്കുന്ന മോളാണ്
ആഹ് പറഞ്ഞാ കേക്കും പിന്നെ ഈ നമ്മളെ വീടിന്റെ അട് ത്ത്ക്ക് എല്ലാ വീട്ട്ക്ക് ഇങ്ങനെ ഓള് പോയിക്കൊണ്ടിരിക്കും അഒന്നും നടക്കൂലല്ലോ നഴ്സറി പോയാല് ഉം ഇവടെ കാണുമ്പൊ അവ്ടെ അവ്ടെ കാണുമ്പൊ അവ്ടെ
ആഹാ അല്ലങ്കിലും ആ ശീലൊക്കെ കുറേ അമ്മള് നിർത്തണം കാരണം എന്താച്ചാല് ആഹ് എപ്പഴൊന്നും മക്കളെ കളിക്കാനായാലും ഇതിനും വിടാനൊന്നും പാടില്ല കാരണം ഇപ്പത്തെ കാലമല്ലേ കാലഘട്ടം അനുസരിച്ച് അമ്മള് പെരുമാറണല്ലോ അപ്പൊ നമ്മള്പ്പ ആ വിശ്വസിക്കാം ഇപ്പം വീട്ടില് തന്നെ ഒര് കുട്ടികളെയും അമ്മക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച് പോവാൻ പറ്റാത്തൊരു കാലഘട്ട ആണ് അമുക്ക് അമ്മുടെ വീട്ടുകാരെ അമുക്ക് വിശ്വാസമാണ് പക്ഷെ എങ്കിൽ കൂടിയും അമ്മള് കേൾക്കുന്ന ഓരോ പത്ര വർത്തകളിലൊക്കെ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും പിന്നെ അമ്മ കേക്കാറില്ലേ ഓരോ ദിവസവും അമ്മള് നേ
ഉം അട് ആ അതെ അങ്ങനേണ് അപ്പൊ നമ്മള് നല്ലോം ക ഇതാവാ അമ്മള് മക്കളെ സുരക്ഷിതായി കൊ പറഞ്ഞയ്ക്കാ കൊണ്ട് പോവാ
അതെ അപ്പോ എന്താ പറയാ മക്കളെ നല്ലവണ്ണം ശ്രദ്ധിക്കാ കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും മക്ക മക്കളെ വിടാതിരിക്കാ ഒരു ടൈമ് കൊട്ക്കാ മക്കക്ക് കളിക്കാനായാലും ഇതിനായാലും പോകാനായാലും ഒരു ടൈമ് കൊട്ക്കാ ഒരു വൈക് വൈകുന്നേരം പിന്നെ ഒറ്റക്ക് വിടാം പാടില്ല കാരണം മക്കളെ മറ്റോ മൂത്ത മോള്ടെ കൂടെയൊക്കെ അങ്ങനെക്കെ വിട്ടാ മതി ഒറ്റക്കൊന്നും വിടര്ത് കേട്ടല്ലോ കാരണം അവളൊരു പെൺകുഞ്ഞല്ലേ
ആഹ് അതന്നെ ഏഴ് ആൺക്കു അമ്മളെ സ്കൂൾക്ക് പറഞ്ഞയ ഒക്കെ പേടിയാണ് മ
ഉം അതെ മക്കളെ കാര്യത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഇപ്പം എ ത്ര ശ്രദ്ധിച്ചാലും മക്കൾ അമ്മൾ ഇത്ര മക്കളെ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല കാരണം നമുക്കൊരു നമുക്ക് എത്ര ശ്രദ്ധിച്ചാല അത് നമ്മുടെ കണ്ണത്തൂ
നമ്മ കാണാൻ കഴിയില്ലല്ലോ നമ്മക്ക്
ആഹ് എന്ന ഇപ്പത്തെ മ ക്കക്ക്ന്ന് പറയുന്നത് ഇപ്പം ചെറിയ കുട്ടികൾക്ക് തന്നെ ബാറ്റച്ച് കുട്ടച്ച് അതൊക്കെ നമ്മളെ മക്കക്ക് പറഞ്ഞു കൊടുക്കണം അവർക്കറിയില്ല എന്താണ് ബേഡ്റ്റച്ച് എന്താണ് ഗുട്ടച്ച് അതൊന്നും അവർക്കറിയില്ല പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇപ്പോഴത്തെ മക്കക്ക് അതൊക്കെ പറഞ്ഞ കൊടുക്കണം അപ്പ നമ്മക്ക് ആരും അതൊന്നും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത്ര അങ്ങനത്തെൊരു കാലഘട്ടല്ലേ ഇപ്പ ചെറിയ കുഞ്ഞുങ്ങളെ വരെ മോശമായിട്ട രീതിൽ ടച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ നമ്മള് അവയർനെസ്സ് നമ്മള് മക്കൾക്ക് ഇങ്ങനെ കൊടുക്ക അവര് മോശമായ രീതിൽ ബാധിക്കാത്ത രീതിയില്
അതെ
കൊടുക്ക ഞാൻ എൻറെ മോളോട് എപ്പോഴും പറയാറുണ്ട് അപ്പൊ അവളോട് ഇടക്കിടക്ക് ഞാനിങ്ങന ചോദും അവിടെ തൊട്ട് ഞാനങ്ങനെ അവിടെയും ഇവിടെക്കൊട്ട ചെയ്തിട്ട ഞാ അവളോട് ചോദിക്കും എൻസിസ് ബാഡ് ഡെറ്റ്സ് ഓർനോർ ഗുട് ആണോ എന്നൊക്കെ ഗുട് ഗുട് ടെച്ച് ആണോ എന്നൊക്കെ ചോദിക്കും അപ്പൊ അവള് പറയും ആഹ് ഗുട് ടച്ചും ബാഡ് ടച്ചൊക്കെ അവക്ക് മനസ്സിലാവും ഇപ്പൊ
അതന്നെ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടന്ന് അവർക്ക് അറിയില്ലല്ലോ
ഉം ഉം
അവര അവരെ വിളിച്ചാല് അവരടങ്ങ് പോവും മിഠായിന്നാന്ന് പറഞ്ഞല് അവര് പോവും മക്കളല്ലേ
ആഹ് അതെ അതെ അപ്പൊ നമ്മള് ബസ്റ്റ് സ്ട്രേഞ്ചേഴ്സ ആയിട്ട് അപരിചിതരായിട്ട് ഇടപഴകുമ്പോൾ പോകുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് നമ്മളൊരു അവ അവരോട് പറയണം ആര് മിഠായി തന്നാലും വാങ്ങിക്കരുത് അല്ലെങ്കി എന്താ പറയാ നമ്മള് പരിചയമല്ലാത്തരു വിളിച്ചാ പോകരുത്
ആഹ്
അങ്ങനെയൊക്കെ നമ്മള് പറയണം മക്കളോട് നമ്മളെ ഇപ്പോഴും നമ്മൾ വാണിയം കൊടുക്കണം കാരണം ചെറിയ മക്കളല്ലേ അവർക്ക് അത് ഒരു മിഠായി കിട്ടിയാല് അവർക്ക് ഒരു ഇഷ്ടായിരിക്കും അവരോട് അവർക്ക് സ്ട്രെയിൻ അപരിചിതര്ന്നും ഉണ്ടാവില്ല
ആഹ് ആഹ് അവർക്ക്ണ്ടാവൂല അവർ നമ്മള് നമുക്ക
ഉം എന്നാ ശരി കേട്ടോ എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടേ
ഓക്കെ
ശരി